ഹലോ
ഹലോ
ആഹ് ആഹ് കേക്കാൻ പറ്റുന്നില്ലേ
ആഹ് ഉണ്ട്ണ്ട്ണ്ട് എന്താ പരിപാടി നല്ല വിശേഷം
പരിപാടി എന്താ അവിടെണ്ട് ഇവിടെണ്ട് ഓരോ ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ ഇന്നിപ്പോല് പിന്നാലൊക്കെ തന്നെ എന്താ ഫുഡ്ഡൊക്കായോ
അത് ചായക്ക് ഉമ്മാക്ക് നോമ്പീനു
ആഹ്
അപ്പൊ ഞാന് ഇനിക്കും അനിയനും വേണ്ടീട്ട് അയാൽക്ക് ചോറ് വെച്ചക്കണം അപ്പ അയാക്ക് ചിക്കൻ കറി ഉണ്ടാക്കും
ഏ ഒറ്റയ്ക്ക് ഉണ്ടാക്കുവോ
ആഹ് ഉണ്ടാക്കും ചോറും ഉമ്മ വച്ചന്നേക്കണ് കറി ഉണ്ടാക്കും
കറിണ്ടാക്കിയാ മതിയാവൂലേ ഇയ്യ് എന്താ പഠിക്കാണോ എന്തെലും വർക്ക് ചെയ്യ്ണ്ടോ
ഞാന്
ആഹ് ആഹ് ഇനിയിപ്പോ എവിടെലും ഡിഗ്രിക്ക് നോക്ക്ണ്ടോ അതോ കോഴ്സ് ഇടുത്ത് പഠിക്കെ
ഞാന് നഴ്സിങ്ങാ വിചാരിക്ക്ണെ ഇനിയിപ്പോ മറ്റന്നാള് കോളേജ് പോയി കാണണം
ആഹ് ആഹ് ബാംഗ്ലൂര് അവിടെ ബി എസ് സി നഴ്സിംഗ് ആയിരിക്കുംല്ലേ
ആഹ് ബി എസ് സീ
ആഹ് അവിടെ ങ് മൂന്ന് വർഷം നിന്ന് ഹോസ് സ്റ്റല് നിന്ന്ങ്ങാണ്ട് പഠിക്കേണ്ടി വരും ല്ലേ
മൂന്നല്ല ബി എസ് സിക്ക് നാല്ണ്ട് നാല് വർഷം അട പിന്നൊന്ന് വടിക്ക
ഉം അപ്പൊ പിന്നെ മ മാ തിലോ ഒക്കെ ഒള്ളെല്ലോ പോരാൻ പറ്റ ല്ലേ കുറെ കയ്യുമ്പ ലീവ് വക്കെ കിട്ടുമ്പോ
ആഹ് അപ്പൊ ബഡ്ജറ്റ് ഇതിന് മുന്നേ കോളേജിൽ കണ്ടീ അത് ജി എൻ എം ആ നോക്കീന്യത് മൈസൂര് ബാംഗ്ലൂര് ദൂരം വിചാരിച്ചിട് പോകാൻ കഴിയഞ്ഞിട്ട്
തന്നെ ഏഹ്
ആഹ് അപ്പോ ആഹ് ഇപ്പൊ ബഡ്ജറ്റിൽ ഒതുങ്ങ്ണ ഒന്ന് കിട്ടിയപ്പം എന്റെ കസിനുണ്ടെന്റെപ്പോ എന്റെ എജിലിളേ ആഹ് അപ്പൊ ഞാ രണ്ടാകു മാണ്ടീട് അവിടെ തന്നെ പോവുവാണെങ്കി ഒപ്പം
പോവാ അവിടെ നിന്ന്ങ്ങാണ്ട് പഠിക്കാന്ല്ലേ ഓള് ഏതാണ് ബി എസ്‌ സി നെയ്സി
ഓളല്ല ഓനാണ് ഓന് നെയ്‌സിങാ കോളേജ് ഒന്ന് കോളേജ് ഒപ്പേക്കാര ഹോസ്റ്റൽ വേറെകാരോ പോയി വരാനൊക്കെ
ആഹ് ആഹ് ഒരാളപ്പണ്ടാവും ഞമ്മള് അത്രയും ലോങ്ങല്ല അല്ലെങ്കി നമ്മളെ വീട്ടുകാര ഇങ്ങനെ വരും കൊണ്ടും കൊണ്ടൊക്കൊക്കെ വേണ്ട ഒരു ബുദ്ധിമുട്ടല്ലേ
ആഹ് അതാണ് രണ്ടാളൊപ്പണ്ടെങ്കി സുഖ വിചാര്ച്ചാണ്ട് അങ്ങനെ ഒരു കോളേജിലാക്കാര
അവിടെ എങ്ങനെ ബി ഞ്ഞിപ്പോ എന്താ വിദ്യാഭ്യാസ ലോൺ എടുക്ക എന്താ അങ്ങനെ എന്താ ചെയ്യ്ണെ
ലോണെന്നെ ഫസ്റ്റ് രണ്ട് കൊടുക്കണം ന്നാ പറയ്ണത് അതില് പിന്നെ ഒന്ന് ഓല് തിരി ച്ചന്നെ എടുത്തേരു ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ചെയ്യ്ണ എന്നുണ്ടെങ്കിൽ ഓല് ഒന്നിങ്ങട് തിരിച്ചെടുത്തരും പറഞ്ഞ് ക്ലാസ് തുടങ്ങിട്ട്
ആഹ് പിന്നെ നമ്മള് ജോലി ക്കായി കഴിഞ്ഞിട്ട് പിന്നെ
ആയി കഴിഞ്ഞിട്ട് ആണ് അടയ്ക്കാ ആഹ് ആഹ് ജസ്റ്റ് സെറ്റിൽ ആയിട്ട് ഒരു കെല്ല കഴിഞ്ഞിട്ട് അടക്കൽ തൊടങ്ങിയാമതി ആഹ്
എന്തായാലും പഠിച്ച് ജോലിയാവ് കാരണോ എന്തായാലും ഞ ഇപ്പ ഇപ്പഴത്തെ കാലത്ത് എല്ലാവർക്കും ഒരാ ജോലി വാണല്ലോ
ആഹ് വാണം
അങ്ങെനെ ആയിട് നമ്മള് അഹ് അതാണ് ഇപ്പൊ എല്ലാരും പഠിച്ച ഇപ്പം ജോ ആഹ് ജോലി ഒക്കെ ജോലി ആയിറ്റേ കല്യാണം കഴി ക്ക്ണ്ള്ളു ആദ്യോക്കെല്ലേ പത്തും പ്ലസ്റ്റും കഴിഞ്ഞാല് പെട്ടെന്ന് കല്യാണം കഴി ച്ച് വിടാ ഇപ്പൊ ജോലിയായി സ്വന്തം കാലില് നിന്നേന് ശേഷേ നോക്കോള്ളു
ആഹ് ഇന്റെ ആത്താന അങ്ങനെ കെട്ടിച്ചതയ്നി
അങ്ങനെ തന്നെ നല്ലത് അറിയ അങ്ങനെ തന്നെയാണ് നല്ലത് പറയ സ്വന്തം കാലിൽ നിന്നന് ശേഷം മറ്റേത് നമ്മക് എന്തേലും പഠിച്ച കഴിഞ്ഞാ പിന്നെന്തേലും ഇതായി കഴിഞ്ഞാ നമ്മക് ക്ക ആരോട് ചോയ്ക്കണ്ടല്ലേ നമ്മള ചെറിയ ചെറിയ കാര്യങ്ങളൊക്ക് ഇത്രയും കാലം കഷ്ടപ്പ പഠിച്ചുങ്ങാണ്ട് പിന്നെ ഒന്നും ഇല്ലാത ആവണ്ടല്ലോ
ആഹ് ഇട്ട് വത്താനം പങ് കെട്ടിച്ചതാന്ന് ഓളത് പതിനെട്ടാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞിക്കണ് അപ്പൊ പിന്നെ കൊറേ മനസ്സിലായി
ആഹ് അതാണ് ആഹ് അതാണ് ഇപ്പൊ അന്ന് അങ്ങനെയാണ് പയിനട്ട് വയസായി കഴിഞ്ഞാൽ വേഗം കെട്ടിക്കാ പിന്നെ കുട്ടി ആഹ് കെട്ടിച്ചൂട്പ്പോ അങ്ങനെ ആരും ഇപ്പൊ ഇരുപത് ഇരുപത്തഞ്ചയാലും വല്ലാതെ ആരും കെട്ടിച്ചൂല ഇപ്പൊ അങ്ങനെയാണ് ഡിമാ ഇപ്പൊ പെൺകു കുട്ട്യേളട്ത്ത്ക്കാണ് ഇത്ക്ക ഉള്ളൂ ഡിമാൻഡോ കാര്യല്ലേ
ആഹ് അതന്നെ
അതൊണ്ടെന്താ നമ്മക്ക് പഠിച്ചൊരു ജോലിയാവാൻ മറ്റേത് ഒന്നു ആവാതെ എവിടി ആവാതെ നമ്മള് പ്ലസ് ടു കഴിഞ്ഞ് അങ്ങനെ കെട്ടിക്കും ഞമ്മള് കളിച്ച് നടക്കണ്ട പ്രായത്തെ നമ്മളെ കെട്ടിക്കും
അതാ അങ്ങനെയാന്നല്ലോ ആഹ് ഇപ്പോ ഞങ്ങളെ ഞങ്ങള് പഠിച്ചപ്പോ തന്നെ സയൻസിൽടിച്ച കുട്ടികളത് ആരതൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നിം കോമേഴ്സ് ഹ്യൂമാന്റിസ്സിൽ പഠിച്ണ കുട്ടികളതാണ് അങ്ങനെ കഴിഞ്ഞിക്കണേ സൈൻസിൽ പഠിച്ച് ഓലിക്കന്നെത് ഇതുണ്ട്
അതാണല്ല ലക്ഷ്യം ഇണ്ടാവലോ പടുക്കുകയല്ലേ പിന്നെ വേഗം ഒരു കല്യാണം കഴിച്ച കണ്ട് അടുക്കളയിൽ കൊണ്ടയി ഇടേണ്ടതല്ലല്ലോ അതന്നാ അപ്പൊ പിന്നെ ഈ വെറുതെ നമുക്ക് എന്താ വെത്രയും കം നമ്മളെ വാപ്പാരന്മാരും കഷ്ടപ്പെട്ട് പടിപ്പിക്ക പി ഒന്നും ഇല്ലാതായി കഴിഞ്ഞല് ഒരു ബുദ്ധിമുട്ടാണ് പ്പം പിന്നെ ജോലി ഇല്ലാത്തലും ആരുംല്ലേ ജോലി ഉണ്ടെങ്കി തന്നെ നമുക്ക് കാര്യള്ളേ
ആഹ് പിന്റെ താത്ത അത് പഠിച്ചിക്കണ് ഓക്ക് ഒന്നാമത്തെ കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ഓള് പഠിച്ചേ അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു അപ്പൊ അതിനോട് പിന്നിം പ്രഗ്നറ് ആയി ഇനിയിപ്പ കുട്ടി വല്തവിട്ടെ പറഞ് നിക്കാ
അതാണ് പിന്നെ അതവിടെ വിട്ട് കഴിഞ്ഞാ അത് അവിടെ നിക്കും കാരണം കുട്ടികൾ കല്യാണം കഴിഞ്ഞ് കുട്ടിയായ പിന്നെ ആ പഠിപ്പ് കണക്ക അയ്ന് മുമ്പ് പഠിച്ചു കഴിഞ്ഞാ കിട്ടും
അതന്നെ
പിന്നെ നമുക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാ ഓരോ ബുദ്ധിമു മും കാര്യങ്ങളും കുട്ടികളങ്ങനെ കുട്ടികൾക്ക് ഒരസുഖങ്ങളായി ലീവ് എടുക്ക അങ്ങനൊക്കെവുമ്പോ ഒരു ബുദ്ധിമുട്ടണേ
ആഹ് അങ്ങെന്തലും ചെയ്യണ്ടോ
ആഹ് ആഹ് ഞാൻ ആഹ് ഞാനവിടെ ലാബില് വർക്ക് ചെയ്യുന്നുണ്ട് ഞാ ഇതേമാർക്ക് എന്റെ കല്യാണം മാ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പ പത്താം ക്ലാസിന് കഴി ആ കഴിഞ്ഞിക്ക പിന്ന ഞാൻ ഇക്ക് എന്താ അവിടുത്തെ പ്ലസ് വൺ പൗതി പോയി പിന്നെ പോവാനും പറ്റിയില്ല പിന്നെ പ്രഗ്നന്റെ കൈങ്ങാണ്ട് പിന്നെ അങ്ങനെ മോളുണ്ടായി മോൾക്ക് രണ്ട് വയസായിട്ടാപ്പ ഞാന് കോഴ്സ എടുത്ത് പഠിച്ചത് ലാബിന് അത് ഡി എം എൽ ടി പഠിച്ച് ആഹ് ആഹ് ആഹ് ഡിപ്ലോമ ഡി എം എൽ ടി പഠിച്ച പണ്ട് രണ്ടു വർഷം പഠിച്ചു കഴിഞ്ഞാണ് പിന്നത് പഠിച്ച് കഴിഞ്ഞാൽ പിന്നെ ട്രെയിനിങ്ങിനൊക്കെ പോയി ഇതായൊ ഒരു മോന് പ്രഗ്നന്റ് ആയി അല്ല പിന്നെ അവ പ്രത്സവം കഴിഞ് ഇ ഡെലിവറൊക്കെഴിഞ്ഞ് സ്കൂളിൽ എൽ കെ ജി ചേർത്തിട്ടാണ് ഇപ്പ പൊടി തട്ടിശയടുക്കുന്നത് അല്ലാതെ നമുക്ക് ഇത് പിന്നെ ഇമക്ക് ഇടുക്കല ഒളുണ്ട് ഒരാള് അഞ്ചാം ക്ലാസ്സിലും ഒരാള് ഒന്നാം ക്ലാസ്സിലും അപ്പൊ ഇപ്പോളാണ് ഇപ്പോ കഴിഞ്ഞ്ങ്ങാണ്ട് ഓലത്തൊക്കെ ഫീ ആയിങ്ങണ്ട് പിന്നെ മറ്റത് ഓലോീിലണ്ടാുമ്പോ നമുക്ക് പോവാൻ പറ്റൂലല്ലോ
ആഹ് അതാണ്
അതാണ് അപ്പൊ പിന്നെ ഓലെ എന്തതാക്കി ഇങ്ങാണ്ട് സ്കൂൾക്ക് പറതാക്കി ഇങ്ങാണ്ട് പോകും ആറ് ഒമ്പതര മുതൽ ആറ് മണിവരെയാണ് ടൈമ് ഉള്ളത് അങ്ങനെ പോയി പോകും മറ്റേത് ശനി നേറും ആഹ് പിന്നെ ശനി എങ്ങനെ
സ്കൂള് വിട്ടുകാരലോക്കെ വീട്ടിലെ ആൾക്കാര്ണ്ടാവല്ലേ
വീട്ടില ഉമ്മി ഉപ്പിയൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ ഓരിടുത്ത് അവിടെ തറവാട്ടിലാണ് അപ്പൊ പിന്നെ അവിടെ നിക്കുഅവര്
ആഹ്
ആഹ് പിന്നെ ഓല് ഉണ്ടുംന്നെ സ്കൂൾക്ക് തിൻമാർക്കും മദ്രസ് വിട്ട്ന്നേക്ക അങ്ങ വേഗം പോകും അപ്പൊ അതിനഞ്ച് മിനിറ്റ് മതി എവിടുന്ന് റോട്ടിൽ എത്തി അങ്ങനെ മസ്ട്ട പിന്നെ അവിടെ ഒമ്പതേകാൽന് ആഹ് വെറുെയിക്ക അമ്പതിരരാകുമ്പൊക്ക കടത്തും ചെയ്യും പതിനഞ്ച് മീനിട്ടോണ്ട്
അപ്പ പിന്ന വേഗം പിന്നാറണിക്കണം പിെ വീട്ടക്ക് വന്ന് കഴിഞ്ഞാൽ സ്കൂള് വന്ന് കഴിഞ്ഞ ഓ വീട്ടിലണ്ടാവുമോ മറ്റേ വീട്ട്ക്ക് സ്കൂളക്ക് പോകുമ്പോളല്ലേ നമ്മള് ഓലെ മാറ്റി ഒരിക്കി പറഞ്ഞേക്കണ്ട ആവശ്യുള്ളു സ്കൂള്ട്ട് വന്നാ പിന്നെ പോലും അവി കഴ്ച്ച് ക ഡ്രസ് ഇട്ട് ഭക്ഷണൊക്കെ കഴിച്ചു കാ പിന്നെ ഒരുര് കളിച്ചോളും
ആഹ്
അപ്പൊ പിന്നെ നമ്മള ഒത്തും ചെയ്യും അല്ലാതെ നമ്മളല്ലാതെ നോക്കിക്കണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയൂലെയ്
അതാണ്
ഇത്രയും കാലം ഇപ്പ നമ്മള് കുട്ടിയാണ് അങ്ങനെയർഞ്ഞാങ്ങാണ്ട് നിക്കുണ് അപ്പ പിന്നെ ഒരു പോലെ ഇതിനായിട്ട് സ്കൂൾ പഠിച്ചില്ലേ പിന്നെ ഒരുക്ക് വേണ്ടി മാത്രം ജീവിച്ചു ച്ചു കഴിഞ്ഞപ്പ ഇമ്മച്ചിക്ക് എന്തേ പൊയ്ക്കൂടെന്ന് നമ്മളോട് ചോയിച്ച് കഴിഞ്ഞാ കഴിഞ്ഞില്ലേ എന്താണ് നമ്മക്ക് ക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഓലപോലെ വയ്ക്ക് അങ്ങനെ വലുതാവും പിന്നെ ഓല് ഓരെ ജീവിതായി അങ്ങനെ ഓല് ഓല് ഡൈറ്റ് നടക്കും അപ്പോൾ നമ്മള് ബാക്കിയാവോലക്ക് വേണ്ടി മാത്രം ജീവിച്ചു കഴിഞ്ഞാൽ നമ്മള് നമ്മക്കും വേണ്ടി ജീവിക്കണ്ടേ കൊറ ച്ചൊക്കെ
അതാണ്
അതാണ് അപ്പൊ പിന്നെ കല്യാണമൊക്കെ ഉണ്ടാക്കും ജോലിയായി കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞാലും നമ്മക്ക് ജോലിക്ക് പോകാലോ
ആഹ് അത് നമ്മള് നമ്മടെ കാലിൽ നിന്നിട്ട് കല്യാണം കഴിച്ചെ നല്ലത് അല്ലെങ്കിൽ ന്നെന്റെ താത്താന്റെ കാര്യം പങ്ങൻതന്നെ എന്തേലൊരാവശ്യണ്ടെങ്കിൽ ഒക്കെ ചോദിച്ചിക്കിങ്ങനെ നടക്കണം
ആഹ് അതാണേയ്
ഇനി സ്വന്തമായിട്ട് അങ്ങൻത്തെ വർക്കല്ലാ ഇപ്പ കുറെ ഉണ്ടല്ലോ ഓൺലൈൻ ആയിട്ട് ചെയ്യുന്നതും ക്രാഫ് അങ്ങനെയൊക്കെ നോക്കയാണെങ്കിൽ നമ്മള്
അത് ചെയ്യാൻ കഴിയുന്നവർക്ക് സുഖാണ് ഇന്ന് അങ്ങനൊക്കെ ചെയ്താല്
ഓക്ക് പിന്നെ അതൊക്കെ ഇണ്ട്യോളും ചെയ്തീനി അന്ന് അങ്ങനല്ലോ കിട്ടോ ടൈമും ഒക്കെ ആയ സമയത്ത് കരണ കഴണന് മുന്നിങ്ങനൊക്കെ അറ്റുംങ്ങന ഓരോ സാധനങ്ങൾ ചെയ്യിക്കെ ഇപ്പതാ കുട്ട്യായപ്പോ അയിനും വെജ
അതാണ് അങ്ങനാവുമ്പോ ഒരോയ് വില്ല കാരണം ഇവലെയിനോക്കണ്ടേ വീട്ട്തത്തും നോക്കണ്ടേ ഒക്കെ മാണ്ടേ ആഹ്
അതാണ് ക്കും പണി ചെയ്യണം.
അതാണ് ഇന്ന പിന്നെ സമയല്ലല്ലോ ഓലവ് ഓല പിന്നാലെ നട ടക്കാൻ ൻ നടത്താ ന നടന്ന തന്നെ സമയം പോവേ എത്ര പെട്ടെന്നാ ഓല്ക്ക്ല്ലെ ഫുഡ് കൊട് ക്കലും ഫുഡ് കൊട്ക്കലാണ് ടാസ്ക് അതാണ് ഓല് ക്ക് ഫുഡ് കൊട്ത്ത് എല്ലാ കുട്ട്യെളൊരുപോലെ കഴി ക്കൂലല്ലോ ചിലോല് ബെടെ ഇബടെല്ലോലൊന്നും കഴി ഫുഡെന്നയിക്കൂല
ആഹ് ഇന്റെ അനിയന് അങ്ങനെണ് ഓളെ കുട്ട്യാ ഒരണ്ടാളും ഒപ്പല്ലതാണ് ഒരു വയസ്സിന് മാറ്റൊള്ളൂ ഓളാണെ നല്ലോണം ത് തിന്നും ചെയ്യും ഇവനങ്ങനെ തിന്നൂല്ല ഓളെന്ത് കിട്ട്യാലും തിന്നും ഇബനങ്ങനെല്ല
ട്ട്യേള് അങ്ങൻത്തൊൽ കമ്മക്ക് ക്ക് തിന്നാൻ കൊട്ക്കാൻ തെന്നൊരു പൂത്യേക്കാരം അതാണ് മ
ഇബന് വാരി കൊട്ക്കണം ഇബനാണ് മൂത്തത് പറയുമ്പം ഇബന് വരിക്ക ഓക്ക് ഓക്ക് വാണ്ട്യേതോള് കൊട്ക്കാ
ഓലങ്ങനെ കഴിച്ച് യ്യോ ഓല്ക്ക് വെശക്കുമ്പോ ചോറ് വന്ന് ചോയ്ക്കും ചെയ്യും ബെ അല്ലാതെ കുട്ടി അങ്ങൻത്തോല്ക്കാവുമ്പോ അമ്മക്ക് അതാണ് അതാണ് അല്ലാതെ അമ്മള് ഓല് കഴിക്കൂല്ലെങ്കി അമ്മള് ഓലെ പിന്നാലെ എങ്ങനെലാവുമ്പം അത് തിന്നട്ടെ കഴിക്കട്ടെര്തിക്കാണ്ട് അമ്മളങ്ങനെ കൊട്ക്കും ചെയ്യും. അതാണ് മറ്റ്
ന്നട്ടെന്താ ഉച്ചക്കൊക്കെ
ഫുഡ് ചോറ് തീമേ വെച്ച്ക്കുണു ഇഞ്ഞിപ്പ ക ഈ മീന്ണ്ട് കൊർച്ച്
ആഹ്
അങ്ങനെക്കെ പിന്നെ നോമ്പൊക്കായതോണ്ട് പിന്നെ ഇമ്മാക്ക് ഓല്ക്കൊക്കെ നോമ്പ്വാണ്.
ആഹ്
ന
ഞാനയ്ന് കറിണ്ടാക്കി കഴിഞ്ഞിട്ടില്ല. ഓന് ചായോട്ക്കണം ആഹ്
ആ താത്ത എന്ന വന്ന് പോയി പോയിട്ടില്ലേ?
ആഹ് ഓള് പിന്നെ സ്കൂള് അന്ന് വെക്കേഷന് ഇവടെ തെന്നെനി പിന്നെ സ്കൂളൊർന്നപ്പോ അങ്ങനെ പോയതാ. എങ്കിപ്പൊ ഇന്ന് വെര്ണം പർഞ്ഞിനി ലീവല്ലേ മൂന്നൂസം പർഞ്ഞാണ്ട്. ഇഞ്‌പ്പൊ നാളെ കോളേജാണാൻ പോണോണ്ട് വെര്ല്ണ്ടാവൂല്ല. രാവിലെ പോയ രാവിലെ മൂന്ന് മണിക്ക് പോയിട്ട പിന്നെ രാത്രിക്കെത്തൊള്ളു.
എത്തൊള്ളൂ അവടെ ബ എങ്ങനെ പോണത് ബസ്സി
അല്ല കാറിന് ഏജൻ്റ്മാര് കൊണ്ടോവാണ്. കാണ്ച്ചരാന് ഓലെ കാറിലങ്ങനെ
ഏഹ്
ഫുഡ് മാത്രം അമ്മള് നോക്ക്യാ മതി ഫുഡമ്മള് കൊണ്ടേയാ മതി ബാക്ക്യൊക്കെ ഓല് തന്നെ ആഹ്
ആഹ് ആഹ് ആഹ്
ന്നയ്ക്കോട്ടട്ടോ
ഇ ശ ഇതൊന്ന